ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് എന്തുചെയ്യുന്നെടാ
ആഹ് ഞാനിവിടെ ഇവിടെ ഇരിക്കു വായിരുന്നു
ഇപ്പൊന്യൂസുവല്ലോം കണ്ടായിരുന്നോ ഈയടുത്തുനടക്കുന്ന കുറച്ചുകാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോയിവിടെ ന്യൂസ് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുവായിരുന്നു വീട്ടിലേ ഇപ്പോരോ സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ ഹലോ
ആഹ് ഇപ്പം കേൾക്കാം പറഞ്ഞോ
ആഹ് അതെ ഞങ്ങളിവിടെ ന്യൂസ് വെച്ചിരിക്കുവായിരുന്നേ ഇപ്പൊ ഞങ്ങളു വീട്ടില് ഭയങ്കര സംസാരൊക്കെയായിരുന്നു ഓരോ കാര്യങ്ങള് കേ കേട്ടോ
ആഹ് പറഞ്ഞോ വാർത്തയിലെന്തു പറഞ്ഞ്
അതല്ലെടാ, ഇപ്പൊയീ ഇടയ്ക്കുതന്നെ കൊറെകാര്യങ്ങളൊക്കെ നടന്നില്ലായിരുന്നോ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഒന്നു രണ്ടു ന്യൂസൊക്കെ അറിഞ്ഞില്ലായിരുന്നോ
ആഹ്, ഒരു കുട്ടിയെ ആഹ് അമ്മയും കാമുകനും കൂടെചേർന്നൊരു കു ഈ കൊന്ന ഇല്ലേ
ആഹ്, അതെ അതിനെ കുറിച്ചിട്ടായിരുന്നു. അതെ അതെ അതെ സത്യം പറഞ്ഞാലിപ്പം ടി. വി തുറ ക്കാൻ പറ്റുന്നില്ല ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ
ആഹ്, ഓരോ വാർത്തകളും ഓരോ സ്ഥലത്തെ വാർത്തകള് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുമല്ലേ
ഉം അതൊക്കെകാരണം നമ്മുടെ വീട്ടില് കുട്ടികളൊക്കെയുള്ളതുകൊണ്ടു ഇവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നെഎന്നാ ആലോചിക്കുന്നേ സത്യം പറഞ്ഞാ സത്യം പറഞ്ഞാൽ ഞങ്ങടെ ഞങ്ങളാദ്യം താമസിച്ചവീടിന്റെയവിടെയൊക്കെയിഇങ്ങനെ ഒന്നു രണ്ടുസംഭവങ്ങളൊക്കെ നടന്നായിരുന്നു വേറൊന്നുമല്ല, ഇങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന മീൻസ് ആഹ്‌, എന്നു പറയുമ്പോഴത്തേക്കും ആഹ് കാര്യമെന്താ വെച്ചുകഴിഞ്ഞാൽ ആഹ്, അവരെല്ലാരുമായിട്ടും നല്ല പരിചയമായിരുന്നു അവര്, അവിടെ താമസമായിയെനിക്കുതോന്നുന്നു ഒരു ഒന്നു രണ്ടുവർഷമൊക്കെയായപ്പോഴത്തേക്കും ഭർത്താവുമരിച്ചു. ഭാര്യ മാത്രമാ പക്ഷേ അവര് വീട്ടിൽവന്നിട്ട് വേറൊരു ആങ്ങളേന്നുപറഞ്ഞിട്ടായിരുന്നു. പക്ഷെയിവരു രണ്ടുപേരും കൂടി ട്ട് ചില പോലീസ് കേസൊക്കെയായി കേട്ടോ, ഇവരു രണ്ടു പേരും കൂടിയിട്ടൊരു കൊച്ചിനെ കടത്തിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെയങ്ങനെ സത്യം പറഞ്ഞാലതൊക്കെ വന്നതിന് ശേഷം സത്യം നമുക്ക്മക്കളെ വീട്ടിലോട്ട് പുറത്തോട്ടിറക്കാൻ തന്നെ പേടിയാ വലിയൊരു സംഭവമായിരുന്നത്. ഞങ്ങളാദ്യം താമസിച്ചവീടിന്റെയവിടെയൊക്കെ അങ്ങനെയൊരു സംഭവം നടന്നായിരുന്നു. അപ്പൊസത്യം പറഞ്ഞാ നല്ല അടുപ്പമൊക്കെയായിരുന്നു. എല്ലാരുമായിട്ടും പക്ഷെ അങ്ങനെയുള്ളവരെ പോലും നമുക്കു ചുറ്റുവാനും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരെ വിശ്വസിക്കണം വിശ്വസിച്ചുകൂടാന്നുപറയാൻ പറ്റുന്നില്ല അങ്ങനെ അറിയാത്തൊരു കാലമായിപ്പോയിത്
ഇപ്പൊ വാർത്തേ തന്നെ ആഹ് കുഞ്ഞിനെയില്ലേ കുഞ്ഞിനെ കൊന്നത്
കാരണം ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അറസ്റ്റ് ഒക്കെ ചെയ്തല്ലോ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുവായിരുന്നു ഫോൺ ഇൻസ്റ്റയൊക്കെ തൊറക്കുമ്പം അതിന്റെ വാർത്തകളൊക്കെയ കൂടുതലും സത്യം പറഞ്ഞ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം
ഇല്ലേ
പിന്നെ അല്ലാതെ കാരണം കുഞ്ഞുങ്ങള് നമുക്കു ഒണ്ടല്ലോടാ അതൊക്കെ ആലോചി ക്കുമ്പോ ഒരു വെഷമം കാരണം ഈ മനുഷ്യന്മാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോന്നാ
അത് ഈ അമ്മമാര് ആണ് തോന്നുന്നു കുഴപ്പം ഒണ്ടാക്കിയത് അല്ലേ ആ അമ്മ ഒരു മാതൃസ്നേഹം ഉള്ള ഒരിത് അല്ല അവിടെ കാണിച്ചത് ഇല്ലേ ആഹ് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടി കൂട്ട് നിന്നില്ലേ
അതെ അതെ സ്വന്തം അമ്മ വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റത്തില്ലേ പക്ഷെ അമ്മയും കൂട്ട് നിക്കുക ചെയ്തത് ഈ ഒരു കേസില്
ആഹ്
ആലോചിക്കുമ്പോ വല്ലാത്ത വെഷമം സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത നീ അറിഞ്ഞില്ലായിരുന്നോ ഈ സംഭവം
ഞാൻ അറിഞ്ഞ് കേട്ടോ ഞാൻ വാർത്തേ കണ്ട്
ആഹ് അപ്പൊ ഇത് അറിഞ്ഞ സമയത്ത് ഇപ്പം ഞാൻ വിചാരിച്ച എന്താന്ന് അറിയോ കാരണം എനിക്ക് ശെരി ക്ക് സങ്കടായി കാരണം എന്ത്‌ വെച്ച് കഴിഞ്ഞാ അപ്പൊ ഞാൻ ചിന്തിച്ചത് എനിക്ക് മാത്രമാണോ ഇത്രേയും വെഷമായത് എന്ന് ചിന്തിച്ചു കാരണം ഇങ്ങനെ ത്തെ വാർത്തകളൊക്കെ വരുമ്പോ ഞാൻ കൂടുതല് മാറ്റും എന്തെങ്കിലും ആക്സിഡന്റ് കേസ് അങ്ങനെ കൊറേ കൊറെ കാര്യങ്ങളൊക്കെണ്ടല്ലോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയില് ഓരോ വാർത്തകള് കാണുമ്പോ ഞാന് അത് സത്യം പറഞ്ഞാ അത് മാറ്റിക്കളയും ചെലപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ചെലപ്പൊ നമുക്കായിരിക്കും അത് ഉണ്ടാവുന്നേ പക്ഷെ ഈ ഒരു കുഞ്ഞിന്റേന്ന് പറയുമ്പോ സത്യായിട്ടും പറയാ എനിക്കന്ന് ഒറക്കേ വന്നില്ല കാരണം നമ്മുടെ വീട്ടില് ഒരു കുഞ്ഞുണ്ട് അതെന്തു മാത്രം അനുഭവിച്ചിട്ടായിരിക്കും അത് മരിച്ചത് എന്ന്ള്ളോര്ത് പിന്നെ പിന്നെ ഞങ്ങള് ഗ്രൂ പ്പിലും വാട്സപ്പിലക്കെ ഓരോര്ത്തര് മെസേജ് ഫ്രണ്ട്സും കൂട്ടുരൊക്കെ മെസ്സേജ് അയക്കല്ലോ അപ്പൊ ഗ്രൂപ്പിലൊക്കെ എല്ലാരും പറയുവായിരുന്നു അവർക്കും പറ്റുന്നില്ലായിരുന്നു എന്നുള്ള രീതീല് കാരണം അവർക്കും രാത്രി ഒറങ്ങാൻ പറ്റില്ല കാരണം അവരെല്ലാം ആഹ് കല്ല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളൊള്ള പിള്ള ആൾക്കാരൊക്കെ ഏ അവർക്കും കുട്ടികളൊണ്ടെന്നും ആ ഒരു വെഷമം കാരണം സത്യം പറഞ്ഞാൽ അത് നമ്മടെ ഉള്ളിൽ വല്ലാണ്ട് ഇതായി അങ്ങനത്തെ കൊറെ ഉം
അതുപോലെ തന്നെ ആ വാർത്ത വന്ന സമയത്ത് തന്നെ ഒരു അടുത്ത വേറെ വാർത്തയുണ്ടായിരുന്നു ഒരു കുഞ്ഞിന്റെ ദേഹത്ത് ഒരു എട്ടൊമ്പത് വയസ്സുള്ള ഒരാൺ കുഞ്ഞിന്റെ ദേഹ ത്ത് ചൂടു കഞ്ഞിവെള്ളം വീണെന്നും പറഞ്ഞ് ഒ ആഹ് ഉം അതും ആഹ് കുൻ കുഞ്ഞ് പറഞ്ഞത് അച്ഛൻ ചെയ്തയാണെന്നാ പറയുന്നത് പക്ഷെ അവന്റെ വീ ട്ടില്ള്ളോര് പറയുന്നത് അച്ഛൻ അന്നേരം അവിടെ ഇല്ലായിരുന്നുന്നാ പറയുന്നത് കറക്റ്റ് സത്യ ഉണ്ടോ നമു
നമുക്കറിയത്തില്ല കുഞ്ഞുങ്ങള് എന്തായാലും പൊടി കുഞ്ഞാണെ ഓക്കെ കള്ളത്തരം പറയാം ചെലത്ങ്ങള് സത്യം പറയും നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല പൊടി കുഞ്ഞുങ്ങള് പക്ഷേ എന്ന് പറയുമ്പോ അത് കൊച്ച് കൊറച്ച് വളർന്ന കുഞ്ഞ് കൊച്ചാ അപ്പൊ അത്ങ്ങള് എങ്ങനെ കള്ളത്തരം പറയും എന്നാ ഞാൻ ആലോചിക്കുന്നെ ശെരിക്കും ഉള്ളതായിരിക്കാം നമുക്ക് അറിയത്തില്ലല്ലോ സത്യം പറഞ്ഞാ ഈ നമ്മളീ
അങ്ങനെ ആണെങ്കി തന്നെ ആഹ് അച്ഛന് അങ്ങനെ ചെയ്തപ്പം ആ അച്ഛനൊക്കെ ഇത് എങ്ങനെ തോന്നുന്നല്ലേ മക്കളമാരും അച്ഛനായാലും അമ്മ അമ്മമാർക്കായാലും
അതെ അതെ സത്യം പറഞ്ഞാ ഈ വാർത്തകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കൂ കു കൊറയത്തിലൊന്നും എല്ലാം കൂട്ടിയായിരിക്കും കൂടുതല് വാർത്തകൾ ഇണ്ടാവുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാ വാർത്തകള് നമുക്ക് മൊത്തത്തിൽ വിശ്വസിക്കാനും പറ്റത്തില്ല അങ്ങനെ
അതെ നമ്മള് ചെലത് നടന്ന സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ലായിരിക്കും ഇവര് ഈ പറയുന്നത് ചെലപ്പം ആഹ് പിന്നെ നമ്മള് ചെലപ്പേ ഈ എന്തുവാ അതുപോലെ തന്നെ ഒരു വാർത്തയാരുന്നു നമ്മള് എന്തുവാ മധു മധു അട്ടപ്പാട് പാലക്കാട് മധുവിനെ തല്ലിക്കൊന്ന അറിയാവോ കേട്ടിട്ടോണ്ടോ ആഹ് വാർത്ത വർഷം മുമ്പ് അത് നമ്മള് ആം അന്ന് നമ്മള് നമ്മളെല്ലാവരും ആ മധുവിനെ കൊന്നപ്പം നമ്മള് മധുന്റെ കൂടായിരുന്നു മധു അങ്ങനത്തെ ആള് അന്ന് ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവിടുന്ന് ഭക്ഷ അരി സാധനം എന്തോ കടേന്ന് കട്ടെടുത്തിനെങ്ങാണ്ടാണ് തല്ലിക്കൊന്നെന്നും പറയാം പഷേ ഞങ്ങളാ പാലക്കാട് സ്ഥലത്ത് അട്ടപ്പാടി ചെന്നപ്പോ അവിടുള്ളോര് പറയുന്നത് ആ ആള് ഭയങ്കര മോശമായിട്ടുള്ള ഒരാളായിരുന്നെന്നാ പറയുന്നെ ആഹ് അപ്പം നമ്മള് അവടൊള്ളോര് പക്ഷേ നമ്മടെ ഇവടെ വാർത്തേ വന്നത് അയാളെ കുറിച്ച് നല്ലിതായിട്ടുള്ളൊരു കാര്യാ വന്നതും ഷേയാള് അന്ന് മോഷ്ടിക്കാൻ കേറിയപ്പഴാണ് അയാളെ കൊന്നത് പഷേ അയാൾ അവ മോശവായിട്ടൊള്ളൊരു ആളാരുന്നു അയാള് മരിച്ചത് തന്നെ നല്ലതാണ് എന്ന് പറയുന്നത് കണം സ്ത്രീകളോടൊക്കെ പെരുമാറുന്നത് മോശമായിട്ടായിരുന്നു എന്നാണ് അവടെ അവടുള്ള അവര് പറയുന്നത് പഷേ വാർത്തെ വന്നത് നമ്മൾ അങ്ങനെയുള്ളല്ല
പഷേ മരിച്ച്കഴിയുമ്പോ മോഷ്ടിച്ച് ആൾക്കാര് കൊന്നു എന്നുള്ളൊരു ഇത് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ
വന്നിട്ടൊള്ള് ആഹ് അപ്പോ നമ്മളെല്ലാവരും മധുന്ന് പറഞ്ഞ ആളെ നമ്മളത് അത് ഒരു നേരത്ത ആഹാരത്തിന് വേണ്ടി ആഹ് അതെടുത്തതിനാണല്ലോ എന്നാ അപ്പോ അതേപോലാരിക്കും ഈ പല വാർ ത്തകളും വരുന്നത് നമക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയ
ആറിയത്തില്ല മുഴുവനായിട്ട് അറിയില്ലല്ലോടാ ചെലപ്പോ പകുതിയാരിക്കും സത്യം പകുതി ഏഹ് കൂട്ടലും കൊറവൊക്കെ ആയിട്ട്
ആയിരിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ വാർത്താവിനിമയൊക്കെ ഒള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ദൂര ദൂര സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന വാർ ത്തകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നോണ്ട്
അതൊരു ഗുണവാ സത്യം പറഞ്ഞാ
അതെ ഈ വാർത്തയിൽ തന്നെ നമുക്ക് ഗുണവും ദോഷവും എല്ലാം ഒണ്ട് ചെലത് ഇല്ലാത്തതും പറഞ്ഞ് വരുന്നോണ്ട്
അതെ അതെ അതെ പിന്നെ ഫോണിലും ഇത് ഈ വാർത്തേല് കാണിക്കുന്നത് തന്നെയല്ലേ ഈ ഫോണിലും എല്ലാം വരുന്നത് വാർത്തകള് ഓരോ ചാനലിലും ഒക്കെ ചെലപ്പം ഒരു ഒരാള് ചെയ്യുന്ന വീഡിയോയിലായിരി വീഡിയോലേ കാര്യങ്ങൾ വീഡിയോലുള്ള കാര്യങ്ങൾ ആയിരിക്കത്തില്ല മറ്റേ വീഡിയോ ചെയ്യുന്ന ആള് പറയുന്നത് ഏറ്റക്കൊറച്ചിലോക്കെ ഇണ്ടാവും അതായത് അവര് അവരുടെ കണ്ടന്റ് അവരവരുടെ ഒരു രീതിയില് അങ്ങനെ സംസാരിക്കും അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാ വാർത്ത പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലവായി ഒന്നും വിശ്വ- സിക്കാൻ പറ്റത്തില്ലിപ്പോ ഉം
നമ്മള അടുത്താണെങ്കിൽ നടക്കുന്നെങ്കിൽ നമ്മള് കറക്റ്റ് അത് എന്താന്ന് ന മനസിലാവും ഒരു സംഭവം നടക്കുന്നത് പക്ഷെ അത് പിന്നെ പറഞ്ഞഞ് പറഞ്ഞത് ദൂരോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ നടന്ന കഥകൾ ആയിരിക്കില്ല ഉം പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക്
അതെ അതെ അതെ ഉം ചാനല് ഇപ്പ സത്യത്തി ടി വി തുറക്കാൻ വയ്യ തൊറക്കാൻ തന്നെ പേടിയാണാവോ
എന്നാലും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ശിക്ഷ തന്നെ കൊടുക്കണംന്നല്ലേ നമ്മുടെ എല്ലാ ആൾക്കാരും
പറയുന്നുണ്ട് അറിയില്ല എന്താന്നുള്ളത് അറിയത്തില്ല എന്താലും രണ്ടുപേരും കുറെ കാലത്തേക്ക് ജയിലിൽ തന്നെ ആയിരിക്കും അങ്ങനെ ആവണല്ലോ കാരണം ഒരു കുഞ്ഞും കുഞ്ഞിനെയല്ലോ കൊന്നത് അതൊക്കെ ഇങ്ങനെ ഇത ഒക്കെ മൃഗങ്ങൾക്കേ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ മൃഗങ്ങളൾന്ന് പറയുമ്പം ബുദ്ധിയില്ലാത്തതുങ്ങളന്ന് പറയാം ബുദ്ധിയി അല്ല അങ്ങനെയല്ല മനുഷ്യന്മാരെക്കാളും ബുദ്ധിപരമായി കൊറവാ അതുങ്ങൾക്ക് പക്ഷെ അതുപോലത്തെ ഒരു സ്വഭാവങ്ങൾ പോലും ഇങ്ങനെ കാണിക്കോന്ന അറിയില്ല പക്ഷെ അതുപോലത്തെ ഒരു സ്വഭാവാണ് ഇതുങ്ങൾ കാണിക്കുന്നത് കുഞ്ഞു മക്കളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്തോ
നമ്മുടെ ഇവിടൊക്കാണെങ്കിലേ ഓരോരുത്തർ ഒരു കുഞ്ഞുണ്ടാവല്ലല്ലേ ഇല്ല ഇരു ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്
ഗാ എടാ ഒന്നാമത്തെ കാര്യം വിവരം എന്ന് പറയുന്ന സാധനം ഇല്ലാടാ ഇത്രയൊക്കെ പഠിച്ചിട്ടന്നും ഒരു കാര്യല്ല ഇില്ല നമുക്ക് പൊതു അറിയേണ്ട ബേസിക്കൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്
അതെ
അതൊന്നുംല്ലെങ്കിലേ തീർന്നു പിന്നെ ജീവിച്ചിരന്നിട്ടുന്നൊ ഒരു കാര്യല്ല ഇപ്പോഴും ഇതാ ഇവിടെ വാർത്ത വെച്ചിരിക്കുവാര് അതെ അതെ ഇപ്പഴും ഇവിടെ വാർത്ത വെച്ചിരിക്കവാ ഓരോ ഓരോ ന്യു സ് കണ്ടൊണ്ടിരിക്കുവായിരുന്നു അതാ ഞാൻ പെട്ടെന്ന് വിളിച്ച്ങ്ങനെ അറിഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചത്
ആഹ് ആഹ്
ഉം അവിടെ വാർത്ത ഇട്ടേക്ക് വാണോ സൗണ്ട് കേൾക്കുന്നുണ്ട് വാർത്തയാണോ
ആഹ് ഇവിടെ ടീ ആഹ് വാർത്താവിനിമയം വെച്ചേക്കുവട്ടോ
ആണോ
ആഹ് വാർത്ത കേൾക്കുവാണുട്ടോ
ഓക്കെ ഓക്കേ ഓക്കെ ശരി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ
ആഹ് ആഹ്